ഹലോ ഹലോ അസ്‌ലം അലൈക്കും വാലേക്കും അസ്‌ലം ചായ കുടിച്ചോ
ഇല്ല
ഇല്ല ചായ കുടിക്കാൻ പോകുവാന് ഉ എന്താന്ന് സ്പെഷ്യല് ചക്കപ്പൊരി ഉണ്ടോ
ചക്കപ്പൊരി ഇല്ല
ചക്ക പൊരിച്ചൊക്കെ തീർന്നോ ഓ ആതൊക്കെ തീർന്ന് ഏ ഇന്ന് പൊരിക്കാൻ ആ പണി തീരാനൊരു പണിയുമല്ല
അതെ
അല്ലെ
പൊരിക്കാൻ ഭയങ്കര പണി
നല്ല രസണ അറിയാ
ഓ നല് രസാണ്
ഉം ആ ചൂടോടെ പൊരിച്ചിട്ടപ്പം തന്നെ ഒൊന്നണ അടിപൊളി ആ
ഉം അപ്പൊന്നന്ന് നല്ല ടേസ്റ്റാ
ഞങ്ങൾക്ക ഇവിടെ പഴഞ്ചൊക്കെ ഉണ്ട് ആ പ്ലാവ് നിറങ്ങ ചക്കെ ആ എന്നിട്ട് ലൈൻമ്മന്മ്മാര് വന്നപ്പോ ഇല്ല മുകളിലുള്ള നാലെണ്ണം അഞ്ച്- അഞ്ചെണ്ണം ഓരോട് പറഞ്ഞപ്പോ ഓര് വലിച്ചിട്ട് നാലെണ്ണം താഴെ വീണ് നല്ല അടിപൊളി പഴഞ്ചക്ക ത്തുവീണാ യിരി പറയില്ലേ ആഹ് നല്ല മധുരള്ള ചക്കയെൻ്റെ മോളെ എന്തൊരു മധുരം വല്ല്യ ചോളയെ
ഉം
പ്പൊകുറെ പെറ്ക്കി എല്ലാർക്കും കൊടുത്ത് പണിനും നേനെ ഇനിപ്പോ ഒന്നിണ്ട് - ണ്ട് പച്ച ഇപ്പം മുറിച്ചുനോക്കിയാ അറിയാ
അത് ഇല്ലെങ്കിലും ഉള്ള് പഴുതുപോയിട്ടുണ്ടാവും നോക്കണേ
ആ അങ്ങനെണ്ട്
അങ്ങനെണ്ട് ഇന്നല്ലെ അന്ന് ഇവിടെ അതിന്റെ കൂടുതല് വെച്ചത് പുറമെ ഞാൻ നോക്കിയപ്പോ ഒരു ഒന്ന്
ആഹ് ശെരി അട്ടെ തീരുല്ല തിന്നാല് തീരണ്ടേ ആ ആ അതന്നെ
അയ്മെ കൊറേ മെനക്കെടെണ്ടേ പഴുത്തത് എടുക്കാൻ സുഖവാ പച്ച പണിയാ
ഉം പൊരിക്കണെങ്കിലും ആന്നാന്ന് നീളത്ത് മുറിച്ച്
ഉം
ഒരു പണ്യന്നെ
നല്ല മൂപ്പ് വേണം തോന്ന്ണ്ട് വറക്കാൻ ലേ
ഉം ഉം വറ മൂത്തതല്ലല്ലോ ഇടത്തരവലേ വേണ്ടിയെ ആ പക്ഷേ നല്ല മൂപ്പാവണ്ട ചക്കപ്പൊരിക്കാര് വർ- ക്ക ഈ എടത്തരാണ് മൂ നല്ല മൂക്കാത്തത്
പൺ വിടക്ക വ
ഓരോര സ്ഥലത്ത് കളൽ ചക്ക കുണ്ട് കൊടുത്തിട്ണ്ട് നന്നാക്കിട്ട് വൈകുന്നേരം ആടു കൊടുക്ക ആ ശരി
ഓരോ സ്ഥലത്ത ഞമ്മള അവിടെൊക്കെ ഇല്ല പക്ഷെ എന്നാൾരൊക്കെ വിളിച്ച പറഞ്ഞ ചക്ക നന്നാക്കാണ് വൈുന്നേര
വൈകേരംപ്പ കട്ട നട്ടാ ല് നാക്കട്ട്
ഇച്ചി ചോള വേറെ എടുത്ത് അരിഞ്ഞ് കൊടുക്കാവ
ഇഞ്ഞും കൊടുക്കും
ആ അരിഞ്ഞു കൊടുക്കണം
അത് ശരി ചോള എടുത്ത് കൊടുത്ത പോര ആ ആ ആ അങ്ങനെയണങ്കി നാപ്പതുറു
ക്കുംവെറുതെ ഇരിക്കുമ്പോ ഓ ക ഓരോത്തും മൂന്നെണ്ണക്കെ വാങ്ങേ
ആ ആ പിന്നെ കുട്ടികളൊക്കെ പോരെണ്ടെങ്കി ഓര കൂടി കൊടുക്കാടനൊക്കെ അരിയലാണ് പണി ഉം ചോള ആക്കി എങ്ങനെങ്കിലൊക്കെട്ട എടുക്കാ ഈ ച ക്ക കറിയെക്കോ ഓറി വയ്ക്കും അരച്ചിട്ടിട്ടോ
അരച്ചിട്ടിടും വെക്കും അല്ലാതെയും വെക്കും മെനന്ന് ഞാൻ വെച്ചത് ഇങ്ങനെയാണ് ഇപ്പ കുക്കറില് മൂന്ന് വിസില എത്തി വേ
ഉപ്പ മഞ്ഞപ്പൊട വെള്ളം ഒഴച്ചിട്ട് എന്നിട്ട് പിന്നെ ഞാന് പിന്നെ വറ്റൽമുളകും കടുകും വെളു ആ ആ ആ ആ അത് നല്ല ടേസ്റ്റ പിന്നെ ഞാൻ അരച്ചിട്ട് വക്ക അത് ഞാനും ഉപ്പും മഞ്ഞപ്പൊടിയോ വെള്ളവും അതിലിട്ട് ചക്ക വേവിക്കും വേവിച്ചിട്ട് തേങ്ങ പച്ചളക് വെളുത്തുള്ളി ചെറിയുള്ളി പരിഞ്ചീരകം ആ ആ അതില ഇട്ടിട്ട അരിച്ചിട്ട് ഉ എന്നിട്ട് ചക്കല്ലോ വന്തിട്ട് ഓട്ക്കും ഒടച്ചിട്ട് ഒന്ന് തളപികും ഗ്യാസ്സ് മന്ന് ന്നട്ട് ഞാനും പിന്ന ടേല്ല്യയ ഞാനുംഇടേല്ല്യയ ആ അ അതന്നെ നല്ല ബീഫ് കറി ആണ്
തിന്ന്അ അങ്ങനെ തിന്ന അപ്പൊ നല്ല ടേസ്റ്റ് എല്ലാരും കൂടി കുത്തിര്ന്ന് തിന്നുമ്പൊക്കെ രസാണ് ഒറ്റക്കാവ്
ഒറ്റക്ക് ഒറ്റക് ക്കെന്നെ പണിയെട്ത് വീട്ട്ക്കന്നെ വെച്ച് ന്റെ പ്പെഞ്ഞ് ഒന്ന് ണ്ടാടെ മുറ്റത്ത് മുറിച്ചിട്ട് ആണെങ്കിലൊക്കെ അ പണി ഇട്ക്കണ ആലോയ്ചിട്ട് മുറിക്കാനും തോന്നില്ല ഹി ഹി ആവൂല ഇം അതന്നെ ആ ആ അത് ന്നന്നക്കാ സുഖ ഇത് കത്തിം കൊടുവാളും ഒക് ക്ക നന്നാക്കണം
ഇം കത്തിം കൂടാതെ കയ്യും ന്നന്നാക്കണം അതാണ് മൈമൂന്ക്ക് മെനക്കടാ മടി സുന്ദരി ഇവടെ കളിക്ക്ണ്ട്
ഇം എളെച്ചന്റെ കുട്ടിന്റെപ്പരാ
ആ ഓല കൂട കളിക്ക്
ഏ ഒർങ്ങോ
അയ് ശരി ഇപ്പെങ്ങനെ സ്കൂൾ ഒക്കെ ഉഷാറാ കൊഴപ്പൊന്നും ഇല്ല ഇങ്ങനെ പോണണ്ട് ഇപ്രാവശ്യം നല്ല ടീച്ചറാണ് ആ ആ മമ്മായ മതി ഹി ഹി ഈ ഞമ്മള് ന്നായ മതി
ആ ഞമ്മള് ഈ ഒരു കൊല്ലം കൊണ്ട്
കൊല്ലം കൊണ്ട് ത് രെ പ്പം പട്ചെടിത്ത അടുത്ത വർഷം വേറ സ്കൂൾളേക്കല്ലേ ഓള് ഇപ്പം നാൽ ലാ ലേ ആ ഇന്റെ വെല്തോ ന്റെ വെല്ത് ആർല് ആ ഇനി എഴിലേക്കല്ലേ ഇഞ്ഞേഴിലേക്ക് അല്ല ചെർത് മൂന്നില് ആ ഈ ഒര് കെ ജി കട്ട് എയ്തെല്ലെ അതാണ് അന്റെ ന്നാൽലത്തീ ആ ഉം ആ അതെ മോന് കിട്ടിയോ ഇരുപത്തഞ്ച് ആഹ് ആഹ് ആഹ് അതന്നെ ല്ലേ ഉം ആഹ് ആഹ് അത് ശെരി ഉം ഉം ഇനിപ്പ ആ എവിടുങ്കിലൊന്ന് ചേർത്തണ വരേ ഒരു സമാധാനക്കേടാലേ ഹും എവിടെ മൂപ്പർക്കേതാ എടുക്കാൻ താൽപ്പര്യം ആ കമ്പ്യൂട്ടർ ഓണേഴ്സ് അത് ശെരി അതിന് ട്യൂഷൻ വേണ്ടി വരോ ആഹ് ആഹ് ആഹ് വണ്ടികള് ഇങ്ങനെ പോയിട്ട് ഒരു കൊല്ലിങ്ങനെ പോട്ടേല്ലെ ആഹ് ആ അങ്ങനെ കിട് ട്ടേക്ക്യോ
ക്ക് ട്യൂഷൻ ഉണ്ടാവലണ്ടി
മോക്ക് ട്യൂഷൻ ഇണ്ടാവോ ഇതിന് ഓ വെൽതിനും ചെറുതിനും ഉണ്ട് ചെറുദിനെ ആക്കി ഉം ചെറുതിനെ ആക്കീനി എത്രത്തോളം പോവൂന്ന് അറിയില്ല എന്നും പറയും ഞാൻ എന്നാ പോവൂല ഞാൻ ഇന്ന് പോവൂലാന്ന്
ഞാൻ എൻറെ വലുതിനെ
ഞാനെൻറെ വലുതിനെ എട്ടിലെത്തിയപ്പോ ആക്കി അതുവരെ ഞാൻ ഒഴിവ് ആഹ് എന്റെനെ രണ്ടാം ക്ലാസ് ആക്കീന് വൽതിന്
ആഹ്
ആ മേക്സ് കൊറച്ചൊരു ബുദ്ധിമുട്ടാ രണ്ടാക്കും
ആഹ് ആഹ്
ഉം പറഞ്ഞൊടുത്ത ഓല് ഇരിക്കാനൊന്നും കിട്ടൂലേ അപ്പൊ ട്യൂഷനാവുമ്പോ പിന്നെ ആടന്നാ കിട്ടണ ഇണ്ടാവ്വല്ലോ
ഉം
അങ്ങനെ ചേർത്തിക്കിന് ചെറുത് പോവില്ല ഒരു മാസേ പോവുള്ളൂ ന്നൊക്കെ പറയിണ്ട്
ഏ
നോക്കട്ടെ ഒയിവുണ്ടാവൂല്ല ട്യൂഷനും കൂടിയാവുമ്പേ
അതന്നെ
കളിക്കാനുള്ള സമയണ്ടാവൂല. സ്കൂളന്റെ ഭൂമ എങ്ങനെയായിരുന്നു മദ്രസ് ട്യൂഷന് സ്കൂള് പിന്നെ കൊറച്ചടത്തി സ്കൂള് വൈകുന്നേരത്തെ ക്ലാസ് ഒക്കെ കൂടിയായിട്ട് ഉ ചക്രശാസ് വെലിക്കും ഉം പുതിയാപ്ല വന്നു പോയോ ഇയി അതന്നെ പോയി അത് വന്ന് നിസ്കരിക്കാൻ അവിടെ കോട്ടം വന്നപ്പളെ ചോറന്ന പോയത്.
ചോർത്ത് ഇപ്പ പോയിട്ടോള്ളി ഇനി അപ്പൊ അത ഒരു ഓട്ടോ ഉണ്ടായിന് അവ ഓട്ടം ഇവിടെ അടുക്ക അപ്പ അന് അക്കാ വന്നപ്പോ പിന്നെവിടെ കറിയ പിന്നെ
ആഹ് ആഹ് ഇപ്പ എങ്ങനെ പണിയൊക്കെ ഉണ്ടോ എപ്പ ഇങ്ങനെ പോണ്ട് ഇപ്പൊ വളരെ കുറവാണ് കാരണം സ്കൂൾ തൊർന്ന പണിവില്ല പണിയാണ് സ്കൂള പണില്ലണ്ടാവില്ല അന്ന ഒന്നും ഒന്നും എത്തിയില്ല പിന്നെ വാടക കൊടുക്കണ്ടല്ലേ വണ്ടിക്ക് വാട കൊടുക്കണ്ടല്ലോ. അതെ കുട്ടികളറ്റ് ചില പട്ടിക നടക്ക പോക്കാര് പസ
ഇതിപ്പോൊ കൊറോട്ട എടുക്കയ്യ
ഏ
സ്കൂൾോട്ട തന്നെ ഭയങ്കര റിസ്ക് ക
ആണ് പിന്നെ കറക്റ്റ് ടൈമ്മ് ഷാർപ്പായിരിക്കണം ്യട ഏ പി നന്ദായ ഭായി സഗ കിട്ടുമ്പോ ഒരു കാര്യമാണ് ആക്ക് കെ കു മുന്നേട്ട കുട്ടിയൊന്നും ദവഗിരി കട്ടട്ട അയ് ശരി അത് പിന്നെ നക്ക്
ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാലും കേട്ടിട്ട് വരാൻ ബുദ്ധിമുട്ടൊക്കെ അങ്ങ ഒയിവാക്കി പിന്നെ വേറൊന്നുമല്ലല്ലോ നാ അ ശരി